കേൾക്കാ
ആ കേൾക്കുന്നുണ്ട്.
ആ എന്തായി എന്താ വിശേഷൊക്കെ
സുഖം. നിങ്ങളുടെ വിശേഷം എന്താ
നല്ല വിശേഷം സുഖായിട്ട് പോണ്.
ഓ ചായ കുടിച്ചോ?
ചായകുടി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കണ്. എന്തായി നിങ്ങളടെ ചായയുടിയൊക്കെ കഴിഞ്ഞാ?
ഓ ഒന്നും കുടിച്ചിട്ടില്ല.
ആതെന്താ വൈകിപ്പോയേ
ഒന്നുല്ല ചിലപ്പളേ കുടിക്കോളൂ.
അതെ വൈകിട്ട് അങ്ങനെ ചായ കുടി നിർബന്ധം ഇല്ല.
നിർബന്ധല്ല. സ്കൂൾ ഉണ്ടകുമ്പോ പിന്നെ നിർന്ധല്ലേ
ആ അതെ എന്താ ചെയ്യണ വർക്ക് ചെയ്യാ
അല്ല അല്ല ഹൗസ് വൈഫ്.
ആ ഞാനും അതെ ഹൗസ് വൈഫാ മൂന്ന് മക്കളുണ്ട്.
ആ രണ്ടാളിണ്ട്.
ആ ആണും പെണ്ണും ആ
ആ ങ്ങൾതാ
എനിക്ക് മൂന്ന് പെണ്ണ്, മൂത്താവള് പത്താം ക്ലാസ്സില് രണ്ടാമത്താവള് ഒമ്പതാം ക്ലാസില് ഇളയാള് മൂന്നാം ക്ലാസ്സിലേക്ക്.
ഓ
മോൾടെയോ?
വലുത് ഏഴാം ക്ലാസിക്ക് ചെറുത് രണ്ടാം ക്ലാസ്ക്.
ആ ആഹ് വേറെ, മക്കളൊക്കെ എന്ത് ന്നിട്ട്
ഒക്കെ ഇവിടെണ്ട് മയല്ലേ അപ്പൊക്കെ അകത്ത് കേറിന് ആ പ്പൊന്ന് പെയ്യുണ്ട്.
അതെല്ലേ ആ ഇവിടെയൊക്കെ ഭയങ്കര ചൂട്.
ഏ
ആ പിന്നെ അപ്പൊ പിള്ളേർക്കും ചായ നിർബന്ധംല്ല.
അങ്ങനെ നിർബന്ധൊന്നുല്ല ഉം ഞങ്ങളനി മഹ്‌രി ബ എഴുമണി ആവുമ്പത്തിന് ഫുഡ് കഴിക്കും.
ആഹ് ഏഴുമണി ആകുമ്പഴത്തേക്കും ഫുഡ് കഴിക്കും അല്ലേ ആ ആ അപ്പൊ പിന്നെ നേരത്തന്നിട്ട് കിടന്നുറങ്ങയും ചെയ്യമായിരിക്കും, അല്ലേ
ആ ഒരു ഒൻപത്തര ഒമ്പതേമുക്കാല് ഒക്കെ ആവുമ്പോ
വേറെ ആര് ഉമ്മായിക്കേണ്ട വീട്ടില്
ഇല്ല അവരൊക്കെ വേറെ വീട്ടിലാണ്.
ആ എന്നാ ഉച്ചക്ക് കറിയൊക്കെ?.
ഇന്ന് ബീഫ് ബിരിയാണിയാ
ബീഫ് ബിരിയാണി വെച്ചോ ആ എങ്ങനെുണ്ടായി നല്ലായിർന്നോ?.
ഓ
ആഹാ നിങ്ങളെങ്ങനെ വെക്കുന്നേ?
ഞങ്ങള് വാർത്തിട്ടാട്ടാ വെക്കല്ല് നെയ്ച്ചോറാക്കിയണ്ടല്ല.
നെയ്യ് ചോറാകിട്ട വെക്ക്ണ
അല്ല അല്ല ആ ആ നമ്മള് ഈ പിന്നെ എന്താ പറയാ മറ്റേ ചോറ് വാർക്കൂല്ലേ സദാ ചോറ് അതേ മാതി തിരി വാർത്തിടും
അങ്ങനെ ചെയ്യ്ണേ
ആ നിങ്ങൾ നെയ്ച്ചോറ് ആക്കല
ഞങ്ങള് നെയ്ച്ചോറ് വെക്കുമ്പോ ആ നെയ്ച്ചോറാക്കി വക്കും സാ അതിലേക്ക് തന്നെ ആഹ ചെലപ്പോ ലയറാക്കും അല്ലെങ്കിൽ ലേറാക്കൂല അല്ലങ്കി അതിൽ തന്നെ വെള്ളം വറ്റിച്ചിട്ട് നമ്മള് ചോറ് മാത്രമാക്കി എടുക്കൂലേ
ആ
അതിൽ തന്നെ വെള്ളം ഊറ്റാതെ
ആ ആ
അങ്ങനെ ചെയ്തെടുക്കും എന്നിട്ട് പിന്നെ കറിയും കൂട്ടി കഴിക്കും അങ്ങനെയാണ് ചെയ്യല് സാധാ നെയ്യ്ച്ചോറ്. ബിരിയാണി ആണെങ്കി അങ്ങനെയല്ല.
ആ
ബിരിയാണി ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഇത്ട്ട് ഇളക്കും
ആ
അപ്പൊ അങ്ങനെ ചെയ്തൊണ്ടിരിക്കണെ
ഏ
ഉം പിന്നെ വേറെന്താ വേറെന്താ വിശേഷൊക്കെ?
ഒ ഒക്കെ സുഖം
ആഹ വേറെന്താ പിരിയാണ് ഫുഡ് ഞങ്ങൾക്ക് ഞാനിന്നീ പറഞ്ഞോട്ട് ബിരിയാണിയ വെച്ചേ
ഓ ഏതാ ചിക്കനാ?
ചിക്കൻ ഇന്നലെ കറി വെച്ച് വൈകിട്ട് കറി വെച്ചു അപ്പൊ പിള്ളേര് പറഞ്ഞ് എന്തായാലും അപ്പൊ പിള്ളേർക്ക് ക്ലാസ് തുടങ്ങി പത്താം ക്ലസ്സിലായകൊണ്ടേ അപ്പ അവർക്ക് പ ട്യൂഷനല്ല സ്കൂളില് തുടങ്ങി
ഓ
ഏഴര റ്റു പത്തര വരേ ഉള്ളു അപ്പൊ പിള്ളേര് ഭക്ഷണം കഴിക്കാണ്ട് ഇവിടുന്ന് പോണത്
ആഹ ആഹ
അപ്പൊ വരുമ്പോ പിള്ളേർക്ക് എന്നാലും വരുമ്പോ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടീട്ട്
ആഹ
പിള്ളേര് പറയുംമ്പ ഇണ്ടാക്കി വെച്ചേക്കാൻ പറഞ്ഞു
ആ
അപ്പൊ അത് കാരണം ഞാൻ അപ്പോ ഇച്ചിരി അരി ഇരിക്കേണ്ട അങ്ങനെ ഉണ്ടാക്കി വെച്ച അപ്പൊ കറി ഉണ്ടായിണ്ടായി അതാരണം എനിക്ക്ന്ന് കെഴപ്പ അപ്പൊണ്ട അയിൽ വേറെച്ചോറ് മാത്രം വച്ചാൽ മതിയാറ്ന്നല്ലോ
ആ
അപ്പ അതാരണം അങ്ങനെ കാണിച്ച് വച്ച് പിള്ളേര് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളൂ അല്ലെങ്കി കഴിക്കി ഇച്ചിരി എടുക്കള്ളൂ
ആഹ് അതെല്ലടത്തും അങ്ങനെന്നെ നല്ലതാണെങ്കിൽ അവർക്ക് പറ്റും അല്ലെങ്കി അവർക്ക് വേണ്ട
അവർക്ക് വേണ്ടാതാണ് കൊഴപ്പം ഉം എന്താ വേറെ കൃഷിയൊക്കെ ഉണ്ടോ നിങ്ങക്ക്
ഏഹ്
കൃഷിയൊക്കെ ഉണ്ടാ വ്
ഇല്ലല്ല
ആഹ് വെ ഒന്നുല്ല എല്ലാം
ഇല്ല ഒന്നുല്ല ഏഹ് ഞങ്ങളങ്ങനെ കൃഷി ചെയ്യാറില്ല
അതെല്ലേ ഞങ്ങൾക്ക് വിടെ അങ്ങനെ കൃഷിന്ന് പറയാനില്ല ന്നാലേ മൂന്ന് തെങ്ങ്ണ്ട് പത്ത് സെന്റ് സ്ഥലോണ്ട്
ആഹ്
ഉം അവിടെ മൂന്ന് തെങ്ങണ്ട് പിന്നെ അതിനത്ത് മുളക് അങ്ങനെ ചെറിയ ചറിയ സാധനങ്ങൾ ഞാ നട്ട് പിടിച്ചിരുന്നു അല്ലാണ്ട് വല്യ കൃഷിയല്ല
ആഹ്
നമ്മുടെേതായ രീതിൽ നമ്മള് നമുക്ക് അത്യാവ്യത്തിന് വേണ്ടത്
ആഹ്
പിന്നെ ഒരു റംമ്പൂട്ടൻണ്ട് അതിനകത്ത് നിറച്ചും ഉണ്ട്
ഏഹ്
റംബൂട്ടാൻ ബെഡ്യ്ത് മേടിച്ച് വച്ചേക്കണതാ
ആഹ് ആഹ്
അങ്ങനെ നിങ്ങട്ടണ്ടോ എന്തേലും അങ്ങനത്തെ എന്തെലു ഒക്കെ ഉണ്ടോ
ഇല്ല ഇല്ല ഒന്നുല്ല
ആഹ് വീട് മാ ത്രോള്ളൂ നിനക്ക്പ്പ സ്ഥലം അധികം ഇല്ല ആഹ് ഉം മക്കള് കളിക്കാനൊന്നും പോവൂലേ
ആഹ് ന്ന് മയായപ്പം ഞൻ വേ അത്തേറ്റിയതാ അല്ലെങ്കി ആഹ് മയിം കൊണ്ടങ്ങനെ നടക്കു ഉ ചെറുത്
അഹ് ആഹ് അതാണ് പറ്റണ പിന്നെ പാടയുടെ ഉടുപ്പത്തോന്നാത് സ്കൂളും തുറക്കാറായില്ല
ആഹ് സ്കൂൾ തുറക്കാനായിന്
ആഹ് എല്ല മേടിച്ചോ മക്കടെല്ല സാനങ്ങളും മേട്
ഇല്ല ഇല്ല അവസാനൊക്കെ ആവുമ്പോത്ന് വാങ്ങാചാരിച്ചു ആഹ്
ബുക്കൊക്കെ കിട്ടിയാ
ബുക്ക് കിട്ടിട്ടില്ല
കിട്ടിട്ടില്ലല്ലേ ആഹ്
തുടങ്ങിയ എണ്ണം കിട്ടാന്
ആഹ് സമ് തുറക്കുമ്പഴാ കിട്ടണേന്ന് തോന്നും ന്ന്ല്ലേ
ആഹ്
ആഹ് ഉം പിന്നെ രാവിലെന്താന്ന് ചായക്ക്
ചെ രാവിലെ ചായക്ക് ദോശ
ആഹ് ദോശം സാമ്പാറും വെച്ചോ അതോ ദോശ ചമ്മന്തിയോ ചട് ആഹ് ചട്നി മാത്രം മതിയാവോ അപ്പൊ വേറെ കറിയൊന്നും വേണ്ട അത് മാത്രം മതി
ആഹ് മതി അതിന് ഉയ്ന്ന് ദോശല്ല നീർ ദോശ
നീർദോശയോ അതെങ്ങനെയ
അത് നമ്മൾ അരിയും അരി അരച്ചെടുക്ക കൊറച്ച് ലൂസ് ആായാണ്ട് ഉപ്പിട്ടിട്ട് ഏഹ് നമ്മൾ ഇരുമ്പിന്റെ ചട്ടി ഉണ്ടാവില്ലേ
ആഹ് ഉവ്വ് ഉവ്വ
അതില് വാര് യാ
അതിലിങ്ങനെ ഇച്ചിരി നീട്ടി ഇങ്ങനെ വലിയ
നീട്ടിയ അതന്നെ ഞങ്ങളിവിടെ അങ്ങനെ ഉയ്ന്ന് ദോശ പ അങ്ങനെ ഉപയോഗിക്കാറില്ല ഉയന്ന് കൊണ്ടുള്ള പരിപാടി അങ്ങനെ ഉണ്ടായിരില്ല
അതെ അപ്പൊ അരി മാത്രം ഇട്ടുള്ളൂ അരി മാത്രം അരച് വെയ്ക്കുവോ
ആഹ ഉപ്പിട്ടാണ്ട്
ആഹ രാത്രി ഉപ്പിട്ട് തന്നെ അര
അല്ല രാത്രി വെച്ചക്കണ്ടാ നമ്മള് ചൂടാനാവുമ്പോ അരച്ച് വെച്ചാൽ മതി
ആഹ പച്ചരി വെള്ളത്തിലിട്ടൊണ്ട് ചൂടാനാവുമ്പം ഉപ്പിട്ട അരച്ച വെച്ച് അപ്പ തന്ന നമ്മള് ചു
അപ്പൊ തന്നെ ചുട്ടെടുക്ക ജാകല്ലു മേല് നല്ലോ ഇത് ഇതാക്കണം എന്താ പറയ ഓയിൽ വയ്ക്കണം
ആഹ ഓയില് പറ്റിയിട്ട് അപ്പൊ തന്നെ ഇങ്ങന ഇതാക്കി എടുക്കണതല്ലേ ആഹ എങ്ങനെയുണ്ട്ന്ന ടേസ്റ്റ് ഉണ്ടോ
ഓ ഞങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കല്ലോ അത് പിന്നെ സിമ്പിൾ അല്ലേ
ആഹ ഉവ്വ്സിമ്പിളാണല്ല ചോദിച്ചതാണ് ഞങ്ങൾങ്ങനെ ഉപയോഗഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതാ ചോദിച്ചേ
ഏ ഇവിടെ അങ്ങനെ വിടി ഉഴുന്ന് ദോശ ഇഡ്ഡലി അങ്ങനെ ഒന്നും ഇവിടെ ആരും ഉപയോഗിക്കാറില്ല
ഇഷ്ടല്ലാ ആഹ
ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ ഞങ്ങൾഈ നട്ടില് പൊതുവേ അങ്ങനെ ഞങ്ങളീ പരിസരത്ത് ഇട്ടോ ഞാന എല്ലാടത്തും എനിക്കറിയില്ല ഉഴുന്നോണ്ടുള്ള പരിപാടി ഇല്ല
ആഹ് ഞങ്ങള് ഒഴുന്നും പച്ചരി ഇട്ടാണ് ചെയ്യല് അതാണ് ചോദിച്ചേ
ആഹ ആഹ
ആഹ ഉം വേറെദുനാ
പിന്നെന്താ അങ്ങനെ പോകുന്നു അവിടെ മഴ ഉണ്ടാ
ഇവിടെ മഴയില്ല ഇന്നിപ്പോ മഴ പെയ്തിട്ടില്ല ഭയങ്കര ചൂടന്ന് വെയിലിറെ എന്തു ചൂടാ അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്പ്പ മഴ പെയ്തിട്ടും കാര്യല്ല ഭയങ്കര ചൂടായിരിക്കള്ളൂ ചൂട് കൂടുള്ളൂ ആഹ അപ്പൊ ഇനിപ്പപ്പോ മഴ പെയ്യാനായിരിക്കും കാറ്റ് ചെറുതായിട്ടുണ്ട് പക്ഷെ ഭയങ്കര ചൂടിന്റെ ഇത്
ചിലപ്പോ രാത്രിയൊക്കെ ആവും
ഇന്ന് രാത്രി ഇന്ന് പെയ്‌വായിരിക്കും ഇപ്പൊ രണ്ട് ദിവസമായിട്ട് മണക്കാറുണ്ട് ഇന്നലെ മിഞ്ഞാ ന് രാത്രി മഴ പെയ്തായിരുന്നു
ഇവിടെ അങ്ങനെ തന്നെ ഇന്നലയും പെയ്തിട്ടില്ല ഇന്നും പെയ്തിട്ടില്ല മൂടി ഇങ്ങനെ നിക്കാം ഉ
പിന്നെ ഉമ്മച്ചിയൊക്കെ വര്ലുണ്ടാ
ആഹ ഉമ്മച്ചി ഇന്ന് വരും എന്ന് പറഞ്ഞു അതാണ് ബിരിയാണി വെക്കാൻ കാരണം അല്ല വെച്ചപ്പോ ഞാൻ അവരോട് വെരുവോന്ന് ചോദിച്ച് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണെ ഞാനാണ് ചെറുത് ഇതാ അവര് ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടില്
ആഹ അപ്പ അങ്ങനെ വിളിച്
ആഹ ആഹ
അപ്പൊ അവര് വരാന്ന് പറഞ്ഞാ
ആഹ വരാന്ന് പറഞ് അവരു രാത്രി വരുമായിരിക്കും ഹസ്ബൻഡ് സാധാ അവിടെ കൂലിപ്പണി തന്നെയാണ് ചെങ്കല്ലിന്റെ കോടി ഉണ്ടാവുലേ കല്ല് വെട്ട് അത് നിങ്ങക്ക് നിങ്ങക്കെന്താ നിങ്ങളെ ഹസ്ബൻന്റിന്
ഇവിടെ ഈ സ്ഥലത്തിന്റെ ഇടപാട്
സ്ഥല കച്ചവടമോ
ആഹ സ്ഥലക്കച്ചവടം അപ്പൊ അതിപ്പൊ ആള് പോയേക്കാണ് അപ്പൊ അതുകൊണ്ട് വിളിച്ചതാ
ഏഹ്
ആഹ് അപ്പൊ മോള്ടെ ഉമ്മച്ചിയൊക്കെ വരോന്നെട്ട്
ആഹ് വരും രാത്രി വരും
ആ മറ്റോ അപ്പൊ ഹസ്ബന്റിന്റെ ഉമ്മായൊക്കെയോ
അവരൊക്കെണ്ട് അട്ത്ത വീട്ടിലെന്ന്യാണ്
ആഹ് തൊട്ടടുത്തെന്നെ വീ ട്ട്ല്ണ്ടല്ലേ ആഹ് ഉവ്വ് ഉവ്വ് ഉവ്വാ മ്മ് മക്കള് വേറെങ്ങും പോയൊന്നുല്ലേ
അല്ല അങ്ങനെ പോവൊന്നുല്ല
ഇല്ലലേ
മ്മ് മ്മ്
ആഹ് ഉം പിന്നെ വേറെന്നാറ്ന്നപ്പൊ ഏഹ് പിന്നെ സ എല്ലാം മേടിച്ചൊക്കെ ചെയ്തൊ സ്കൂളില്ത്തെക്കെ
ഇല്ലേ വാങ്ങിട്ടില്ല ഇനി അയിന്റെടേല് പെര്ന്നാള് വരാല്ലേ
ആഹ് പെര്ന്നാള് വര്
ആഹ് ഇഞ്ഞത് കയ്യട്ടെ വിചാര്ച്ച് അത് ഇതഴിഞ്ഞ് പിറ്റത്ത ആഴ്ച്ചല്ലേ ആദ്യം അതിന്ള്ള ഡ്രസ്സ്ട്ക്കട്ടെ
ആഹ് ആഹ് ആഹ് ആഹ് അത് വേണോല്ലോ അതെ താ ഉം പണിയൊക്കെ കഴിഞ്ഞോ വീട്ടില്ത്തെ പണിയൊക്കെ കഴിഞ്ഞോ ആഹ് പിന്നെ നിങ്ങക്ക്വ്ടെ ചക്കയ്ക്ക്‌ണ്ടോ
ആഹ് ചക്കണ്ട് മാങ്ങണ്ട് ആ രണ്ടെന്നൊള്ളൂ
ആഹ് നിങ്ങക്ക്ണ്ടോ അത് രണ്ടും വീട്ടില്ണ്ടോ
വീട്ടിലില്ല ഇവടെ അടുത്തൊക്കെ ഇണ്ട് അങ്ങനെ ഓരൊക്കെ തരും എല്ലാരും തരും
ആഹ് ചക്ക എന്നും തോരം വയ്ക്കണേക്കരിയണാ
തോരം
തോരം വെയ്ക്കണെക്കെ ഇഷ്ട്ടാണോ ചക്കാ
ആഹ് ആഹ്
എല്ലാരും തിന്നോളോ
മക്കളൊന്നും തിന്നൂല
മക്കള് തിന്നൂലലേ
ആഹ് ഏഹ് ഇല്ല
മക്കക്ക് പഴ്ത്തേനോടാരിക്കും കാ
ആഹ് പഴ്ത്തതാണ് ഞാൻ പഴപ്പിക്കലാണ് ഏറും പിന്നെ ഹസ്ബന്റ് നേ രാവിലെ പണിക്ക്‌ ആറേകാലാവുമ്പോ പോയാ പിന്നെ ഒര് ഒര് രാത്രി ഒര് ആറര വൈകുന്നേരം ആറേകാലൊക്കെ ആവുമ്പോത്തിനെ തിരിച് ച്ചെത്തോളൂ
അതെല്ലേ
അപ്പ പിന്നെ ഞാന് ഒറ്റക്ക് തിന്നണ്ടെ വിചാരിച്ച് ഞാൻ ഇണ്ടാക്കൂല
ആഹ് ആഹ് എല്ലാരും തിന്നോളും ഉം മാങ്ങയൊക്കെ മാങ്ങയൊക്കെ എന്തേയ്തെ മാങ്ങയൊക്കെ അച്ചാറൊക്കെ ഇട്ടോ
അച്ചാറിട്ടില്ല അതിന് ഇവര് ഇപ്പും മൊള്ട്ട് തിന്നാ ഞാൻ എട്ത്ത്ക്കുമ്പോത്തിന്
ആഹ് അങ്ങനെ ചെയ്യ്ണെലേ പിള്ളേര് അങ്ങനെയാണല്ലോ ചെയ്യ്ണേ
ക്ക്യാട്ട്
ആഹ് ആഹ് ഉവ്വ് ഉം പിള്ളേരങ്ങനെ ചെയ്യൂള്ളോലൊ
ആഹ് ആഹ്
ആഹ് പിള്ളേർക്ക് അതാണ് കാര്യം
അതെയാ കാര്യം അച്ചാറായ ഓല്ക്ക് അത്ര പോവൂല
അച്ചാറ് അധികം തിന് കഴിക്കൂല ഉം ഞാനിവിടെ ഉപ്പും ഇതെ പോണം സുർക്കേലിട്ടാ വെച്ചേ അന്നിട്ട് പിന്നെ അത് രണ്ടൂസം കൊണ്ട് തീർത്ത് പിള്ളേര് തീർത്ത്
ആഹ് അതന്നെ എല്ലോട്ത്തും അങ്ങനെ തന്നെ ആദ്യം ഞമ്മളും തിന്നും നമ്മള് ഇട്ക്കും
ആഹ് അതന്നെ മ്പുളോ എടുത്ത് തീർന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് തീർന്നു ഒരു പാത്രം നറച്ചിട്ട്ട്ടാ വന്നെ എന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് തീർന്ന്
രണ്ടെണ്ണം വേറെ വരെ വെക്കൂലല്ലേ
ആഹ് അതെ അതെ അതെ ഉം വേറെ പിന്നെ അങ്ങനെക്കെ അങ്ങട് പോണ് വേറെന്താ
എന്ന ശരി